ഹലോ ആഹ് ഹലോ പറഞ്ഞോ കേക്കുന്നുണ്ട്
ആഹ് കേക്കില്ലേ ആ എന്താ വർത്താനം?
നല്ല എല്ലാ ഭക്ഷണമെല്ലാം കഴിഞ്ഞാ?
ആഹ് കഴിഞ്ഞു നിങ്ങൾ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചിക്കില്ല, കൊറച്ചു കഴിയും. വേറെന്താ,? മക്കളൊക്കെ ഇവിടുണ്ട് എനിക്ക് മൂന്നാള്
ഉം
ഉം നിങ്ങക്കെത്ര കുട്ടികളുണ്ട്? അതു ശരിയാണ് പഠിക്കുന്നായിരിക്കുല്ലേ?
ആഹ് ഒരാള് പഠിക്കണ്, വല്യ ആള് ഓൻ ചെറിയാള് അംഗലാടി പോകും. നന്ന ചെറുതിപ്പോ എഴ് ഒമ്പത് വയസായിട്ടുള്ളു.
അത ശരിയാ വിസച്ച എടുക്കുന്നല്ലേ
ആഹ്, രാത്രിക്കുള്ള ഫുഡൊക്കെയായോ?
രാത്രി എന്തെങ്കിലുമാക്കും. ചപ്പാത്തിയോ എന്തെങ്കിലുമാക്കും.
ഹസ്ബൻഡ് ഇവിടില്ലേ?
ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് പക്ഷെ ഇപ്പം വരൂല്ല.
ഏ
ആഴ്ചയൊക്കെ വരും. കൊറച്ചു ദൂരയാ പണി കൊണ്ടങ്ങനെ വരും
ആഹ്, മക്കളെത്രയിലാ?
മക്കള് ഒരാള് മൂന്നാം ക്ലാസില് ഒരാള് പത്ത് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞ് ഉം രണ്ടു മോളും ഒരു മോനും
ഉം ശരി, സ്വന്തം വീട്ടിലാ
ആഹ് സ്വന്തം വീട്ടിൽ
ആഹ്
ആ നിങ്ങള് പൊരയിൽത്തന്നെയാ പ്രസവിച്ചട്ന്ന്
ആഹ് സ്വന്തം വീട്ടിലാരുന്നു. പിന്നെ പോയി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നിപ്പൊ സ്വന്തം വീട്ടിക്ക് വന്നതാന്ന്
അ ശരിയാണ്
സ്കൂളൊക്കെയുള്ളോണ്ടേ
ആവൂല്ലേ
ആഹ് അവള് കഴിയൂല്ല, മക്കള് പോവാനുള്ളോണ്ട് ന് പോമാണോ അപ്പൊ ഹസ്ബന്ഡ് ഗുജറാത്തിലാണ് അവിടെയാ പണി
ആഹ് ആഹ്
പോയി അപ്പൊ അങ്ങനെ അങ്ങനെ വീട്ടിക്ക് പോയി
അത് ശരിയാണ് വീട്ടിൽ പോയാൽ അവിടന്ന് പോവാൻ പറ്റോ കുട്ടിയൊക്ക് സ്കൂള്
ആ അവിടുന്ന് പോയിടും
അത് ശരിയാണ് അങ്ങനെയാവുമ്പോ സുഖവാ
അങ്ങനാകുമ്പോ സുഖവാ
ഉം
എല്ലാഞാ പ്രയാസാണെയ്
ആഹ് അല്ലാഞ ബുദ്ധിമുട്ടന്നെ പോവാൻ പറ്റൂലാലൊ
പോവറ്റുലല്ലൊ
ഞാ ഞാനല്ലങ്ങ്ന കുട്ങ്ങീറ്റള്ളെ ഇവടെ സ്കൂൾ ചേർത്തിൻ കൊണ്ട് എന്ക്ക് കൊറ റച് ദൂരാ അയിനകൊണ്ട് സ്കൂളും മദ്രസും രണ്ടും ലീവ വിട്ടണം അന്നേര
ആഹ് പ്പൊന്ന് പോയെള്ളു
ആഹ് അല്ലാണ്ട് പോവാനാവൂല അന്നപ്പം കയ്യൂല സ്കൂളും മദ്രസും രണ്ടും കൂടി ലീവ്ള്ളേരം പ്പോവും അല്ലാതെ നടക്കു
എപ്പൊക്കെ പോവൊ
ഓഹ്
ഓഹ് ഹസ്ബന്റ വന്നാല് ഇക്ക
ആഹ് ഹസ്ബന്റ വന്ന്റ്റ് പോണം
ആഹ്
സ്കൂള് ലീവ് ഇണ്ടാവുമ്പങ് പോവും ഇനിയിപ്പൊ സ്കൂള് പൂട്ടുവല്ലൊ
ആഹ് ആഹ്
ഓണപ്പൂട്ട് ണ്ടാവൂലെ
ആഹ് അയിലങ്ങനെ ക്കൂലെ
ഓഹ്
അയിലങ്ങനെ പോവായിരിക്കുല്ലെ
ആഹ് അങ്ങന പോവും ഓരൊരൊ പൂട്ടിന്നാ പോവ അല്ലാതെ നട പിന്നെ രണ്ടും കൂടി ലീവ് ഇള്ളപ്പൊ പോവും രണ്ടൂസത്തേക്കല്ല അങ്ങനെ
ആഹ്
എങ്ങനാ പോ ഒരൂസൊന്നും പോയാ ഒക്കൂല. പോയാ രണ്ടൂസെങ്കിലും നിക്കണൊ
ആഹ്
പിന്നെ കുട്ടി ഒറ്ങ്ങ്ന്നേര്ക്കുംലെ അയ് ശരി
ഉം
ന്താവുട്ടി
മോള്. രണ്ട് മോളും ഒരാണും
ഏഹ് എന്റോട്ടന്നെ ഇള്ളലെ എന്റങ്ങന് ത്തന്നെ ആഹ് എന്റെ ഇപ്പെ മൂത്ത മോന
ഏഹ്
ഉം
ശരി മറ്റത് രണ്ടും പെൺകുട്ട്യേളാവുംലെ
ആഹ് ഓല് രണ്ടും പെണ്ണ
അത് സരി ഉം എന്ത ചായക്ക് കടിണ്ടാക്ക
ചായക്കെന്തെങ്കിലല്ലം ഇണ്ടാക്കു
ആഹ്
എന്തെങും പൊരികള്ണ്ടാക്കും ചെലപ്പൊ ഒന്നിനും കയ്യലെങ്കിലു ബേക്കറി ആറ്റം കൂട്ടിയങ് കുടിക്കും ചെല സമയം മടിയായിരിക്കും ആണ്ങ്ങളില്ലാഞ്ഞ തന്നെ നമ്മക്ക് സ്വദവെ മടിയായിരിക്കു
മക്കക്ക് നിർബന്ധംണ്ടോ കടി വാണം ന്ന്
അങ്ങനൊന്നു ഇല്ല ഞമ്മക്ക് സ്കൂള ഒന്നും ഇല്ലാത്തേരം ചിലപ്പോം എന്തെങ്കിലും അല്ലെ ആക്കും
ഉം
നങ് മാണായിരി ക്കും. പിന്നെ മിഞ്ഞാന്നന്നെ നോമ്പല്ലേന കൊണ്ട് പൊരികളെല്ലാം ഉണ്ടാക്കി
ഉ രാത്രി ഒന്നു ചപ്പാത്തി അങ്ങനെയൊക്കെ ദോശൊക്കെ
റിയായ
ആഹ് ആഹ് രാത്രി എന്ത ദോശെ ചപ്പാത്തിയൊ അങ്ങനെ എന്തെങ്കിലും
എന്തെങ്കിലും മാണം ദോശേ ചപ്പത്തിയോ നെയ്പത്തലോ ചിലപ്പോ പത്തിലോ എന്തെങ്കിലും ഉണ്ടാക്കും
ചോറ് പറ്റൂല
ചോറ് അങ്ങനെയാരിക്കും പ
ആഹ് അപ്പൊ കറിയോ
കറി ഉച്ചക്കത്തെ എന്തെങ്കിലും ഉണ്ടാവല്ലോ നമ്മളെന്തായാലും പച്ചക്കറിയോ ഒരു മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടാവല്ലോ
ആഹ് ആഹ് അപ് ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി
ഉം
ഉം
പ്രസവം നിർത്തിയാ
ആഹ് നിർത്തി ഓപ്പ്രേഷനേനി
അത് ശരി ഉം
ഇങ്ങളോ നിങ്ങളിർത്തിയോ ഉ ഹലോ ഉമ്മമ്മനെ വിളിച്ചോ ഉമ്മമ്മനെ വിളിച്ചോ ആഹ് ഇങ്ങക്കു ഓപ്രഷനേന്യോ അതോ നോർമലോ ഏഹ് ഹലോ ഹലോ അലോ ആ നോർമൽ ആഹ മൂന്നു നോർമലന് കേക്കണില്ലേ കേക്കാണില്ലേ മൂന്ന് നോർമലേനിക്ക എനിക്ക് രണ്ടെണ്ണം നോർമ പറല ലാസത്തത് ഓപ്പനായി ഉം അത് വെള്ളം കുറവായി പോയി അപ്പൊ അതില് പെട്ടെന്ന് ചെയ്യേണ്ടി
ആഹ ആ ശരി അന്നേരം പിന്നെ അങ്ങനെന്നെങ്ങ് നിർത്തിയതായിരിക്കുംലേ
ങ്ങനെ നി രസവം കിഞ്ഞ ശേഷം നിർത്തിയാകൂല്ലേ കഴിഞ്ഞ
ഞാൻ നിർ
ഏ നിർത്തിട്ടില്ലേ എഹെ
നിർത്തിക്കൊന്നില്ല മോക്ക അഞ്ചിട്ട വയസായിനി അങ്ങനെ അങ്ങങ് നിന്ന പോവായിരിക്കും മൈ
അത് ശരി ആഹ
അതിഞ്ഞാവേണ്ട് അയ്നുള്ള ഊട്ടീക്കൊന്നും ഇല്ലാണ്ടിരുന്നാ മതി വേറെന്തെ മയേല്ലെണ്ടൊ ഇന്നു തീർത്തു മയന്നെ രാവിലെ ലാ
നല്ല വെയിലെ ഇന്നലേം മിനിയാന്നൊക്കെ
ആ അന്നലൊന്നും അങ്ങനെ ഇല്ലേന്നു ഇന്ന മയന്നെ ഇപ്പ ലേശോ ഇതായ ഇപ്പൊ
നല്ല വയലലുണ്ട്
ഉ ഇവിടെ വെയിലെറക്കി എന്നാലേ ആ ശരി ആ ഇന്നു തീർത്ത മയ തന്നെ രാവിലേ മയല്ലേ ഉച്ചരേ പെയ്ത തന്നെ ആ അന്നേല ഒന്നൊന്നും ഇല്ല
ഇന്നു ഫുള്ളു മഴയാണ് ഇന്ന് ഫുള്ളൂ മയയന്നെ ഉം
ആ
ആഹ് ആഹ് അന്തട്ടില്ല
പൂട്ടീട്ടു പോണേ ഗുലാ
ലീവല്ല അപ്പങ്ങേ
ബേ മൊട്ട്
ആ നാളെ പോവും
അ ശരിയാണ് ഒരു ദിവസത്തേക്കെ ന്ത് പോവാനാ കൂട്ടരെല്ലാം കൂട്ടി പോക്കൊരു പണിയാ അല്ലേ
കല്യാണൊണ്ട് അപ്പൊ അങ്ങനെ പോന്നത ഇനി നാളെ കല്യാണണ്ടൊ ആ സ്കൂളുണ്ട് സ്കൂളിപ്പ ലീവാക്കിട്ടാണെ തിങ്കളാഴ്ച ആയോണ്ടേ അ ക്കുമാണോ മക്കാളേ ശിവാ നിക്കൂല്ല ഞമ്മുടെത്ത് ബൊ ധിനു ഓലു വരില്ലേ
ആ
ആളുണ്ട് പറഞ്ഞിട്ട് കാര്യല്ല
കല്യാണത്തിനല്ല പോവാനായിട്ടേനെ
പോലുണ്ട്
അ ശരിയാ വേറെ
ക്കെ ഉ ഉ പരിപാടി ഒന്നൂല്ല ഞാറാഴ്ചായി കല്യാണിന്നില്ലേലും
ഇന്നൊന്നും ഇല്ലേ തന്നെ ഡ പോാല അവിടെച്ചമല്ലേ ഇന്ന് ഭയങ്കര മയ പിടുത്തംപിട്ടു ഉ
ഹസ്ബെന്റിനിനി എന്നാ വരിക ഒരാഴ്ച കയിയോ
ആ ഒരാഴ്ചൊക്കെ വരും
ഉം എല്ലാ ആഴ്ച്ചേലും വരീക്കൂലേ ആ ആ ഉ
ചെലപ്പം പത്ത്
ആ ആ എന്താ എന്താ ജോലി
ആ ടെ ഹോട്ടലും രണ്ടും കൂടി ആയിട്ടുള്ള
ആ ആ ആ അതെ അത് ശരി ആ
ആരെങ്കിലും കിട്ടിയാ വരൂ
വേറൊക്കെല്ലേ
കുട്ടികള് മറ്റേ കുട്ടി
ആ അവിടെണ്ട് അതൊക്കവിടെ കളീലാ ഉം വീട്ടിലമ്മ ഏട്ടത്തി ആങ്ങള ഉം ആങ്ങള എപ്പടല്ലോ ഗൾഫിലാണ് നാത്തൂനും രണ്ട് കുട്ടികൾ
ഉം ഉ
ഉ ആഹ എപ്പല്ല ഉ നിങ്ങക്ക ആരൊക്കെ ഇണ്ട്
എനക്ക് ഉമ്മതന്നെ ഉള്ളു ഇപ്പ ഇല്ല ഇപ്പ മരിച്ചുപോയി പിന്നെ ആങ്ങളെഓളും ഉണ്ട്
ആള് ഞങ്ങളുടെ കൂടെല്ലാന്നള്ളു ആള ഇല്ലായ്മല്ല ഉണ്ട്
അഹ ശരിയാ
നിങ്ങൾ ഏട്ടത്തി
ബീത്ത്ണ്ടാവലായിരിക്കും ത ഏട്ടത്തിണ്ട്‌
നിങ്ങൾ ആവുലെ ചെറുത് ഏ ഒരു ഏട്ടത്തി ആ
ആ അഞ്ചാട്ടത്തിണ്ട് ഞൾ ആറു പെൺകുട്ടികൾ രണ്ടാംൺകുട്ടി മൂന്നാം ആൺകുട്ടികൾ ആഹ ന്നാളും കഴിച്ചു ഇളയവം മാത്രേ ഉള്ളൂ പുരല് ഉമ്മേ പോരാല ആ അടെ തന്നെ അരിയ തന്നെ ആളെ കണ്ട തന്നെ ഇങ്ങനെ
ശരി ഉ ഹസ്ബൻഡിനനക്കുണ്ട് ഹസ്ബൻഡന്രൊക്കെ ഇണ്ടോശ്യ
അവർ ആറാൺകുട്ടികള രണ്ട് പെണ്ണ്
നമ്മൾ കുറ വീട്ടുത്തിട്ട്
ആഹ പത്തു പതിനൊന്നു കൊല്ലയി ആഹ് അടുത്തല്ലേ
ശരി ഉ അവിടെ അമ്മ ഉമ്മണ്ടോ ഉപ്പണ്ടോ ഏ മ്മ്
ഉ ഓക്കെ വേറൊന്നുംല്ലല്ലല്ലേ
ഏ
വേറൊന്നുല്ല അല്ലെ
കൊട്ടന്നാ ശരി ആഹ ശരി ഉ